കേക്കാവോ?
ആഹ് കേക്കാ
ആഹ ആഹ് ആഹ അങ്ങനെ ആ കമ്മൽ മതി അങ്ങനെ അവർ മാറ്റി തരില്ലെന്നു പറഞ്ഞു അങ്ങനെ ഇപ്പോ എന്റെ അനിയത്തി ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഇത് അതിത്തിരി റൈറ്റ് കൂടിയത് ഒരു നൂറ്റി ഞങ്ങളുടെ വെച്ച് ഞങ്ങളിപ്പം ഒരു ജൂൺ വാങ്ങിച്ചാലും ഇപ്പൊ കൂടി പോയാൽ അറുപത് എഴുപത് ആ റേറ്റ് വരൂ നമ്മൾ നോർമലി ഇടുന്നത് മം ഇത് നൂ ഇത് നൂറ്റി എൺമ്പതി എത്രയോ രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഒരു പ്രാവശ്യം പോലും ഇടാൻ പറ്റിയിട്ടില്ല പറ്റാതരിക്കുന്ന ഒരവസ്ഥ ഉണ്ടോ നമ്മൾങ്ങനെ പറഞ്ഞു സംസാരി സംസാരിച്ച് സംസാരിച്ച് ലാസ്റ്റ് അയാൾ പറഞ്ഞ് പൈസ തരില്ല വേറെ എന്തെങ്കിലും എടുക്കാൻ അങ്ങനെയ അവൾ ആ പൈസ ഒരാഴ്ചത്തേക്ക് മൂന്ന് കമ്മൽ അല്ലാതെ മൂന്ന് കമ്മല എടുത്ത്
ആ അങ്ങനെ ഉള്ളവരാണ് സത്യം പറഞ്ഞാൽ അറിവ് അറിഞ്ഞു വെച്ചിട്ട് തീത്തരണത് ഈ തരൂലന്ന് പറയില്ലേ അതേ സമയം ഇത് കൊണ്ടുകൊടുക്കണം അമ്മ തരണവരന്ന് പറഞ്ഞാൽ ഇത് അവർ അറിയാതെ അവരെ കയ്യിൽ നിന്ന് പറ്റിയതാണ് എന്നുള്ള ഒരു ബോധ്യം ഉള്ളതു കൊണ്ട് അവർ തരും പക്ഷേ
ചിലവർ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഉം പറഞ്ഞോ പറഞ്ഞോ
അതേ സമയം ഏ ഇതുപോലെ കാണിക്കു ഉണ്ട് അവർ ആൾറെഡി ഇരിക്കുന്ന സാധനം ആരുടെയെങ്കിലും തലയിൽ ആക്കുക അങ്ങനെ ഒരു മൈൻഡ് ആണ്
ആ ആഹ് അതെ അതെ അതെ എങ്ങനെങ്കിലും വിറ്റ് പോട്ടെ
വിറ്റു പോട്ടെ അങ്ങനത്തൊരു
അ ആഹ് അ ആഹ് അങ്ങന അതെ ഉം ഉം പറഞ്ഞോ പറഞ്ഞോ
അതിനെ അത് ഓരോരുത്തര് ഓരോ സ്കൂൾ സ്വഭാവമാണ് അത് നമുക്കിനി വാങ്ങിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ
ശെ എന്ത് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞമ്മളത് എടുക്കുകയില്ലല്ലോ അവർക്കും പൈസക്ക് വേണ്ടിയാണ് ഞങ്ങളും പൈസ ഇല്ലാത്ത പൈസ കൊടുത്താണ് ഓരോ സാ സാനങ്ങൾ മേടിക്കണ അല്ലേ ആ അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പൊഴത്തേക്കു ഒരു സ ഒരു വെഷ റ്റമ്മാ
ആഹ് ആഹ് പക്ഷെ പ്പൊ അങ്ങനെ അവര് ഒരു കാര് ര്യം ചെയ്യണുണ്ടെങ്കി അവർക്ക് ആ പൈസ നിക്കൂല്ല അത് വേറൊരു കാര്യാണ് അവരെ നമ്മള് നമ്മള്പ്പോ നമ്മക് ക്ക് ഈ പറ്റ് നമുക്കല്ലാത്ത പൈസ ഒന്ന് നമ്മളായ്യില് ഇരിക്കിണെങ്കി അത് ഏതേങ്കിലും വഴിക്ക് പോവും
പോവും പോവും സത്യം സത്യം ഉം ഉം ഉം അത് ഉള്ളതാ കറക്റ്റ ഉം
എന്തെങ്കിലും എന്ന് പറഞ്ഞാ യെന്തെങ്കിലും പണി നമുക്ക് തരും എങ്കി ആ പൈസ അത് എവ്ടന്നെങ്കിലും പോവേം ചെയ്യും
ചെലവര് ഇങ്ങന മ് ഇങ്ങനെ ജോലി ചെയ്ത് ചെയ്ത് ചെയ് ചെയ്ത് ഫുഡ് പോലും കഴിക്കാതെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്ത് പൈസ ഒണ്ടാക്കുവെ ലാസ്റ്റ് അത് ഒന്നിനു കൊള്ള എന്തെങ്കിലും ഹോസ്പിറ്റൽ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ആയിറ്റ് അങ്ങ് പോവും അവർക്ക് ഉപകാരപ്പെട്ടോ ഇല്ല വേറെയാൾക്ക് ഉപകാരപ്പെടും അങ്ങനെ
പെട്ടു അങ്ങനെ പക്ഷെ ഇല് ഇതേ സമയം അല്ലാത ഇപ്പം ചെലരെന്നോ റഞ്ഞാ കയ്യി നി ക്കൂല ചെലവർക്ക് ഇപ്പം ലോൺ ആഹ് ഒരു ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതീന്നൊരു
ആഹ് സത്യം സത്യം
അത് ഒന്നിന് ഒന്നിനട
അതെ അതെ ഒന്ന് അടഞ്ഞു പോവാ അടുത്ത എടുക്കൂ അങ്ങനെ ഒരു വലിയൊരു കടം ആകും അതെ അതെ
ഇത് തീരുും അതില്ല ഇതിന്നി അടുത്ത് മക്കള അടുത്തായിരിക്കും പോണ അടുത്ത് അപ്പൊ അങ്ങനെ ഒരിതാണ പറഞ്ഞാ
ആഹ് ആഹ്
പക്ഷെ ഒരു സമയം വരെ നമുക്ക് കുഴപ്പമില്ലായിരിക്കും
അതെ അതെ അതെ
നമ്മള് മലയാളികളാഎന്ന് പറഞ്ഞാല് എല്ലാവരും അങ്ങനെന്നെ
ആഹ്
ഇപ്പം എന്തെങ്കിലൊക്കെ ആവശ്യം അവർക്ക് കാണില്ല
അതെ അതെ
അവരെന്തെങ്കിലും എന്ന് അറിഞ് അയ്ന്റെ ആവശ്യം വരമ്പോ ഇവര്ത് ട്ത്ത് എന്തായാലും കടം വങ്ങിച്ചാലും വാങ്ങി
അതെ അതെ
ആഹ് അതേനെ
നമ്മളിപ്പം ഈ ലോണ എടുക്ക ലോണ എടുക്ക്ണേക്കൊരാള് ആയിട്ടെല്ലെ എന്ന് വെച്ചാ അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ലോ ലോണക് എടുക്കുന്നെ നമ്മളിപ്പം. മീ ഈ അമ്മ ഈ എടുത്തർന്നാല്ലെ ആഹ് ആ നമുക്ക് ഒരു സാധനം വേണം നമ്മളെല് അത്ര പൈ അപ്പഴില്ല ആദ്യ കൊറ് എമൗണ്ട് കൊടുത്താ മതിയല്ലോ പക്ഷെ നമ്മളെ കയ്യിന്ന് വാങ്ങിക്ക്യുന്നത് അടുത്ത ഒരു മാസത്തേക്കും കൂടെ ചേർത്തുള്ളതേരിക്കും വാങ്ങിക്കുന്നത്
വാങ്ങിക്ക്ന്നത് ആഹ് പക്ഷെ അതങ്ങനെ നമ്മൾ ഞാൻ ഇപ്പം ഞാനായാലും ഇപ്പം മനസ്സിൽ ഇങ്ങനെ പ ഒരു സംഭവം ഒണ്ടായിരുന്നു എന്നാ പിന്നെ ഒരിക്കലും ആരെന്നും കടം വാങ്ങി ക്കെല്ലി എന്നൊരു സംഭവം ഒണ്ടായിരുന്നു. ആരെയെന്നും എന്ന് പറഞ്ഞാ വാങ്ങിക്കേണ്ട അവസ് ത്തവരല് കാരണം ഇത് ഒന്ന് വാങ്ങ് ച്ച് കഴിഞ്ഞാ നമ്മള് പിന്നെ കാടം വാങ്ങി ഇങ്ങനൊരു ശീലാവും.
അതെ അതെ അതെ
അപ്പം ആദ്യയിട്ടാണ് ഞാൻ ലോണും എടുക്കില്ലാന്നൊക്കണ്ടായിരുന്നു, കാരണം ഒരുലോൺ ലോണ് എടുത്ത് അടയ്ക്കാൻ വേണ്ടി നമ്മളങ്ങെനെത്തൊരു അത് തീക്കാൻ വേണ്ടി നെട്ടോട്ടോടും, ഇപ്പം ഇപ്പ നമ്മക്കൊരു പൈസക്കിട്ടണെ അത് ഡെയിലി ഒരു ബെയ്സസ്സിൽ പോണെങ്കി കൊഴപ്പ് പ്പയില്ല നമ്മക്ക് ഒരൂസം കിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മക്ക് ചിന്തിക്കേണ്ട പക്ഷേ അതേസമയം ഒരു ലോണൊക്കെ ഒണ്ടെങ്കി നമ്മക്ക് ഇന്ന് ഈ ദിവസം ഇത്ര പൈസ വേണം.
ഉം ഉം
ആ അങ്ങനെ അക്കൗൺണ്ട് അന്റൊരു
അതുവരെ അതുവരെ ഞങ്ങടെയിൽ ഒന്നാ ഇപ്പോ ലോണെട്ക്ക്ണെന്നു തൊട്ട് തൊട്ടുമുമ്പ് ഞങ്ങളെ നമ്മടെ വരിയിൽ പൈസ കാണും ഇ അലോ ഇത് ഇതിപ്പോ ലോണെടുത്താലും നമ്മക്ക് മന്ത്ലി അടക്കാൻ പറ്റുമല്ലോ എന്നൊരു ചി ചിന്ത വരും എന്ന് ലോൺ എടുത്ത് അടുത്ത മാസാവുമ്പോ ഞങ്ങടെ കയ്യില് പൈസ ആദ്യത്തെ കുറച്ചു നാൾ അടഞ്ഞുപോവും പിന്നങ്ങോട്ട് ഒയ്യെ പൈസക്ക് വേണ്ടിയുള്ള ഓട്ടമായിരിക്കും
ഓട് ട്ടമാ സത്യംപക്ഷെ എനിക്കും എനിക്കിതുവരെ എന്താ പറഞ ഞാൻ എടുത്തിട്ടിപ്പം ഫോണടുത്തിട്ടിപ്പം മൂന്ന് വർ മൂന്ന് മാസായി
ആഹ് ആ
ഇതുവരെ കുഴപ്പ പ ല്ല ഞാനും ഇതേപ്പോലാണ് നീ പറഞ്ഞ പോലെ ഏ ഞാനാണെങ്കി ഫോണെട്ത്തത് തന്നെ ഒരു ലോണൊക്കെ എട്ക്കാൻ തന്നെ കാരണം ആകെ കൂടി എനിക്കൊരുമാസം ഒരുമാസം ഒര് രണ്ടായിരം രൂപയൊക്കെ കി ട്ടും എന്നൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു അതിപ്പൊ ട്യൂഷൻ പഠിപ്പിച്ച് വരക്കവുമ്പം ഒ അങ്ങനെ പൈസ അതിന്റെ കൂടെ ട്യൂഷൻ ഒരു ഒരു മാസം ഒരു വരെ ട്ടു ഒരു മാസം അട്ത്ത ട്യൂഷന്റെ പൈസ അങ്ങനെക്കെ ഞാൻ കണക്ക്ക്കൂട്ടി വെച്ചിരുന്നു കണക്ക് കൂട്ടിയെല്ലാം വെച്ചിരുന്നു ഏത് ലോ അങ്ങനെണ് ലോണെടുത്തെ എന്ന മക്ക് സുഖായിട്ട് ലോണ് ആയിരം രൂപ അടച്ചാ മതി ബാ
ഉം അടഞ്ഞ് പോവൊല്ലോ എന്നുള്ളൊരിത് ആ
സംഭവം ണ്ടായിര്ന്നു എന്ന് ഞാൻ ലോണെടുത്ത അതിന് ശേഷം എനിക്ക് വര യ്ക്കാനൊളള വർക്ക് കിട്ടണില്ല
അതങ്ങനെയാണ് അതെന്തോ സുച്ചിട്ട പോലെണ് അങ്ങനാവുന്നത് ആ അതെ
അത് വരെ എനിക്ക് പൈസ ആ ഫോൺ എട്ക്കണേന്റെ എപ്പം ഒരാഴ്ചക്ക് മുമ്പു വരെ എനിക്ക് വർക്കൊണ്ടാരുന്നു അങ്ങനെ അത് പക്ഷെ അതിന് ശേഷം ഇതുവരെ എനിക്ക് വർക്ക്‌ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ ഒരു- ഒരു പ്രോജക്ട് ഉന്റെ അങ്ങനെ കിട്ടി അല്ലാതെ ഒരു വർക്ക് കിട്ട ഇല്ല
ആ നമുക്ക് എന്തെങ്കിലും ഒരു മന്ത്ലി ആ ഇത്ര രൂപ കിട്ടും എന്നുള്ള ഇതുണ്ടെങ്കി നമുക്ക് എടുക്കാം പക്ഷെ നമ്മള് അതുവരെ ഇത് കാണും എടുത്തതിന് ശേഷം പിന്നെ പൈസ പൈസക്ക് വേണ്ടിയുള്ള ഓട്ടവായിരിക്കും അങ്ങനെയാണ് മിക്കവരും ഇങ്ങനെ ഒരെണ്ണം അടയ്ക്ക അടക്കാൻ വേണ്ടിട്ട് അടുത്ത വീണ്ടും കടം എടുക്കും അതടക്കാൻ വേണ്ടി ആ ആ അങ്ങനെ
അടുത്തതെടുക്കും ഒണ്ട് ആ വേറെചെലരുണ്ട് എന്ന് പറഞ്ഞാ അവർക്ക് വേണൊങ്കി അവര് ദ് ദെവസം കിട്ടി കിട്ടുന്ന പൈസ കൊണ്ടവർക്ക് ജീവി പക്ഷെ ചിലര് കയ്യില് പൈസ ഇല്ലെങ്കിൽ ആഡംബരം കാണിക്കാൻ വേണ്ടി ലോണെടുത്ത് കാണിക്കണവരൊണ്ട് അങ്ങനെ
അങ്ങനേം കൊറെ പേരൊണ്ട് അതെ അതെ
അവരെന്നിട്ട് അവരെന്നിട്ട് അവരടെ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചു പോ നമ്മളിങ്ങനെ വെളീനോക്കുമ്പോം നടക്കും പക്ഷെ നോക് അവർ അറിയാം പക്ഷെ അവർക്ക് അവർക്കേ അറിയാവൂ ഇത് കാരണം ഇവര്- ഇതൊന്നും നീ കിട്ടാൻ വേണ്ടി അപ്പുറത്താളെത്ത് കടൻ ചോദിക്കും അപ്പൊ നമുക്ക ഉണ്ട് അവർക്കും പക്ഷെ നമ്മളന്ന് പറഞ്ഞാ ആവശ്യത്തി, - ആവിശ്യത്തിന് വേണ്ടിയായിരിക്കും കടമായി
അതെ അതെ അതൊക്കെ ഇച്ചിരി ഓവർല്ലേ
ആ ആ എന്ന് പറഞ്ഞ ഞാൻ എന്റെ വീട്ടി - എന്റെ വീട്ടില അടുത്ത് തന്നെ ഉണ്ട് ഇപ്പം ഒരു എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പം നമ്മള ആവശ്യത്തിനുള്ള ഒരു ഒ ആഘോഷിക്കാതെ ഇവര് ഈ ആൾക്കാരെ കാണിക്ക- ക്കാൻ വേണ്ടിയാണ് അങ്ങന സംഭവ ഇണ്ട് ട്ടോ ക്രിസ്മസാലും ആ ക്രിസ്മസ് ന്തയാലും നമ്മളക്കെ നമ്മള കയ്യിലുള്ള പൈസ അങ്ങനെ ഇപ്പൊ ഈ ആ കാരി വീട് കാ ത്തി നക്കണം അങ്ങനെ ഒരു മൈൻറ്ള്ളവര ഉണ്ട് ഈ ചുറ്റുമുള്ള വീട് വീടുകളെക്കാളും എന്റെ വീട്
അ ആആ ആ പക്ഷെ ആ അങ്ങനെ അങ്ങനെ ചിന്തിക്കുക അങ്ങനെ ചിന്ത പരമ്പര തന്നെ അവര് വീണ് തുടങ്ങും
ആഹ് സത്യം ആഹ് സത്യം
ഇപ്പൊ നമ്മൾ ഒരാളെ കാണിക്കാൻ വേണ്ടി ങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പഴ ത്തിക്കെ ആ നമുക്ക് കി കിട്ടുന്ന പണില് എണ്ണ കൂടുതലായിരിക്കും ആഹ് അതെ അതെ എന്ത് അതിന്റെ ഒന്നും ഒരു ആവശ്യല്ല നമ്മൾ ഈ ഈ ലോകത്തിങ്ങനെ വന്നു നമ്മൾ ആരെക്കാട്ടും ഇതാക്ക അതങ്ങ് ജീവിക്കാം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ അങ്ങ് ജീവിക്കുക അതാണ് നമുക്ക് ചെയ്യാം നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളത് ഒരൊക്കെ ചെയ്തു കൊടു ക്കാൻ പറ്റുന്നതും ആഹ് ആ ഒരു കാര്യമാണ് ആരെ ബുദ്ധിമുട്ടിക്കാതെ വെഷമി ക്കാതെ ജീവിക്കണം
പക്ഷെ കടം കടത്തിന്റെ വേറെരു വിധംന്ന് പറഞ്ഞൽ നമ്മളടുത്തപ്പോ ഒരാൾ കടം വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരട്ടില്ല ഏറ്റവുംല എത്ര നമ്മള് എത്ര അറിയാന്ന് പറയാലും നമ്മള് അവരിൽ അത്തടെ അടിയാവും
അതെ
ജനരുണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാ അവര് സ്വഭാവ മാറ്
ആ അതെ അതെ അതെ സത്യം ഇപ്പോ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നാലും ഒരു റിലേഷൻ ആയിരുന്നാലും എന്തോ എന്തോ ആയിക്കോട്ടെ ഈ പൈസര ഹലോ ഹലോ
ഹലോ കേട്ടൂ
ആ ഇപ്പ കേക്കാവോ ഹലോ കേക്കാവോ ആഹ് കേക്കാം കേക്കാം കേക്കാം ഏ ഈ പൈസയുടെ കാര്യം വരുമ്പഴ്ത്തേക്ക് ക്കും അവിടെ ഒരു മുഷിച്ചില്ലാവും ഇല്ലേ എത്ര എത്ര എത്ര കൂട്ടന്ന് പറ ഞ്ഞാലും അത് ആ ഒരു പൈസ കാര്യം വരുമ്പോഴത്തേക്ക് എല്ലാരും ഈ മനുഷ്യർ ജീവിക്കുന്നതേ പൈസക്ക് വേണ്ടി ആ ഒരു ചിന്ത ആ
ചെലരുണ്ട് ചിലരെന്ന് പറഞ്ഞ ക നമുക്ക് മ്മക്കിപ്പം നമ്മളെ കയ്യീന്ന് വങ്ങിച്ച് കഴിഞ്ഞാൽ അവര് തരൂന്ന് നമുക്ക് തന്നെ ഒരു ഒറപ്പുണ്ട് ഞാനും ഏഹ് കൊ കൊടുക്കും പക്ഷെ എന്ന് പറഞ്ഞാ ഏഹ് അല്ലെങ്കി അവര് ഇതന്നെ പ്പ അവർക്ക് തന്നെ അവതൊരിതാണ് ചെലവർക്ക് ഈ പൈസ ഒരു ഒരു ദവസം വരെ ഒരു ദവസം കഴിഞ്ഞ് വരെ വേറൊരാള് കയ്യിന്ന് പൈസ വാങ്ങിച്ചിര്ക്ക്ണ അവർക്ക് ഇഷ്ടവില്ല
അതെ അതെ അതെ
അവര് പെട്ടെന്ന് തന്നെ അങ്ങനെ ഉള്ളവരുണ്ട് അങ്ങനെയുള്ളവർ കൊട് ക്ക വീണ്ടും കൊഴപ്പം കണ്ട് ചെലരുണ്ട് ഈ അതിനു ശേഷം നമുക്കൊരാവശ്യം വരുമ്പഴേക്കും പിന്നെ അവരെ വിളിക്കണം
അതെ അതെ അതെ ഇപ്പം പൈസ ഏർന്നാ പോലേ ഞങ്ങള് ചോ നമ്മള് ചോദിക്കുമ്പോ കൊടുക് കേ ഞമ്മളെൽ ഒണ്ട് ണ്ടങ്കി നമ്മള് കൊടുക്കും പിനി വീണ്ടും അവർക്ക് വീണ്ടും ഇതുപോലെ ആവശ്യം മൾ ചോദികും ചെലപ്പ നമ്മളെ കാണൂല നമ്മള് ഇലല്ലാന്ന് പറയുമ്പോഴത്തേകക്കും പിന്നെ നമ്മളെ ത്തൊര് അകലുവേ
ഒരു ആഹ ഇതാണ് ഉം സത്യം ഉം
ആ ആ ആന്നെ ശരി കേട്ടോ ശരി ശരി
ശരി ആ ഓക്കെ